ക്കമോ ആ എനിക്ക് കേക്കാം
ആം പറ
പിന്നെ എന്തോണ്ട് വിശേഷം
പരമ സു ഗ
പനിയൊക്കെ മാറിയോ
പനി കൊറാവിണ്ടെടാ ന്നാലും മാറില്ല
ആ സാധാ പണിയല്ലായിരുന്നോ
സാധാ പനി ഏര്ത് ന്നു കഴിഞ്ഞ ക്ലാസ്സി ക്ലാസ്സെടുക്കാ പോയെന്റെത
പിള്ളാർക്കൊക്കെ പനി ആയിരുന്നോ
അയിന്റെ കൂട്ടത്തി കണ്ടിന്യുസ് ക്ലാസല്ലായിരുന്നോ അപ്പോ അത്രേം സൗണ്ട് എടുത്തപ്പോ സ്‌ക്രൈനായി
ആഹ്
അങ്ങനെ പനി പിടിച്ച്
ഇപ്പോ മാറിയോ ഓക്കേ ആയോ?
ക്കേ ആയി കൊഴപ്പില്ല. പിന്നെ തല വേദന ഇണ്ട് അത് എടക്കേട
ആഹ് മൈഗ്രൈന്ണ്ടോ?
ഇല്ലത് മൈഗ്രീനില്ല പക്ഷെ അന്ന് ഈ സ്‌ട്രെയിനെടുത്തത്കൊണ്ടേ രാ ആഹ് എന്നോട് ഡോക്ടർഞ്ഞു രണ്ട് മണി തൊട്ട് അഞ്ചരവരെ കണ്ടിന്യുസ് അല്ലാര്ന്നോ ക്ലാസ്സ്‌ ബ്രേക്കും ഇല്ലാര്ന്ന് ഇന്ന് ക്ലാസ്സെടുത്തത്കൊണ്ടാണ് അത്രേം സൗണ്ടും ഇട്ത്തെ അങ്ങനെ വന്നതാ
എടി പിള്ളേര് ഇത്രേം നേരോക്കെ ഇരുന്നോളുവോ
ഉം ഇരിക്കു ഇരിക്കു ഇരിക്കും അതെന്നു പർഞ്ഞുകഴിഞ്ഞ രണ്ട് മണിയൊട്ട് മൂന്ന് ട്ട് വരെ നമുക്ക് ക്ക് ഒരു ക്ലാസ്സ്‌ ആറാം ക്ലാസ്സിനെ എട് ക്ക അത് കഴിഞ്ഞ് നേരെ അട്ത്ത ക്ലാസിലോ ട്ടം കേറുവാ അടുത്ത ബാച്ച് ഏഴാം ക്ലാസ്സ്‌ കേറുവാ നമുക്ക് അവിടെ ജെസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാം അത്രേ ഉള്ളു അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഒന്ന് ഇരിക്കാനോ അ അല്ലങ്കി ഒന്ന് റിലേക്സാകാനുള്ള ടൈമില്ല
ആന്നോ കൂടുതൽ നേരം?
ആഹ് ആന്നാന്ന്
ഇന്നത്തെ ദിവസങ്ങളിൽ വൈകിട്ടൊന്നും കാണത്തില്ലേ ട്യൂഷൻ?
അല്ലാത്ത ദിവസങ്ങളിൽ വൈകിട്ട് നാലരൊട്ട് അഞ്ചര അഞ്ചേ മുക്കാൽ വരെ
ഉം എന്നും ഇല്ലയോ? എന്നും ഇല്ല്യേത്?
ഇല്ലില്ല എനിക്ക് എന്നും ക്ലാസില്ല, എനിക്ക് ശനിയാഴ്ച മാത്രമേ അവിടെ ക്ലാസ് ഉള്ളൂ. പിള്ളേർക്ക് ഞാൻ ഇംഗ്ലീഷ് ആഹ് ഇംഗ്ലീഷ് മാത്രേ എടുക്കുന്നുള്ളു. പിള്ളേര് അവിടെ ബാക്കി ടീച്ചേഴ്സ് എല്ലാ സുംഉണ്ടല്ലോ അവർക്കെല്ലാം ഓരോ ദിവസത്തെ ട പീരീഡ ഉണ്ട് അപ്പൊ ഇംഗ്ലീഷന് ഇപ്പ ശനിയാഴ്ച ഇ. ട്ടേക്കുന്ന അത് മാത്രല്ല എനിക്ക്അല്ലാത്തദിവസങ്ങളിൽ മറ്റേ സെന്ററീൽ ഉള്ളത് കൊണ്ട് അപ്പംപിന്നെ ശനിയാ കുറച്ചുടെ നല്ലത് ത് രണ്ട് വട്ടം ആ ഉണ്ട് സിഗ് മേലുണ്ട്
അത് മൂന് മുക്കിലോ
അല്ല മൂന്നൂക്കിലുള്ളത് ആചാര്യ
ഓ ഈ സിക്മ പള്ളിക്കോള ആ ശരി ശരി ശരി ഉം പിന്നെ രാവിലെ കഴിച്ചോ കാപ്പി കുടിച്ചോ എന്ത് വരുന്ന്
ഇവിടെ ഞാൻ ഇവി ഇവിടെ ഇന്ന് അരിയൊന്നും വെള്ളത്തിടാത്ത തുകൊണ്ട് മാഗി ഇരുന്നതു ഇണ്ടാക്കി കഴിച്ച്
മൂന്ന് പേരും
ഇല്ല ഉണ്ണി ഇവിടെ ഇല്ല ഉണ്ണി തൃശ്ശൂര് പോയി ഗുരുവായൂർപോയി
ആണോ ആഹ് സ്റ്റാറ്റസ് സ്റ്റോറി
സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആഹ്അവൻമാരെല്ലാം കൂടെ പോയിന്നെവൈട്ട് ആഹ എല്ലാരു ടാ പോയ
പോയി
ട്രെയിൻലാ പോയത്
ആ ഇന്ന് വരും അതോ എത്ര ദിവസത്തയാ
ഇന്ന് വൈകിട്ട്ചിലപ്പോൾവരുവായിരിക്കും പിന്നെ അവൻ മാരായത്കൊണ്ട് വേണമെങ്കിൽന്ന് നാളെ വൈകിട്ടും ആവാ
ആ അവിടെ ഗുരുവായൂർ മാത്രേ പോയുള്ളൂ
ആയിരിക്കും പറ്റിയാൽ മറ്റ മറ്റേ മറ്റേ അമ്പലണ്ട് വടക്ക്നാഥ ക്ക് പോന്ന് പറയുന്ന കേട്ട്
ആ ആ അപ്പൊ നീ മ്മേ മാഗ്ഗി തിന്നോ
യാ യാ യാ
ഉച്ചക്കത്തേക്കായോ
ഉച്ചിക്കൽത്തെ ക്ക് ആ അരി വെന്ദു കറി വെക്കണം
ഉം അമ്മയില്ലയ
അമ്മയുണ്ട് ബെയിലുള്ളതുകൊണ്ട് തുണി കഴുകാനായിട്ട് പോയി കഴിയിട്ട് കഴിഞ്ഞാലേ വേ എപ്പോഴും ഇപ്പൊ മഴയത കൊണ്ട് അതാ
മഴയായതുകൊണ്ട് എന്റെ ഒരു സെറ്റ് തുണി കഴുകിയത് ഞാൻ വെയിലത്തോട്ട് ഇട്ട് ഇനി അതൊന്ന് ഉണങ്ങി കിട്ടുമ്പോഴത്തേക്ക് അടുത്ത സെറ്റ് കഴുകിയിടാല്ലോ അപ്പൊ അമ്മ കഴുകാൻ പോയി
ഇവിടെയും എനിക്ക് കഴിവ ഇന്നലെ കൊറച്ച് കഴുവി ഇട്ടായിരുന്നു ഇന്നല നല്ല വെയിലല്ലായിരുന്നോ
ഇന്നലെ കഴുകിയതാ പക്ഷെ എന്റെത് ഒണങ്ങിയില്ല
ആ അവിടെ മരമാന്നോ
അതൊണ്ട് വെയില് കുറവാ പിന്നെള്ളടുത്ത് ഒ ഒട്ടും വെയിലില്ല ഒരു ഒരക്ഷയിൽ മാത്രമേ ന
ആ നിങ്ങടെ മ തന്നല്ലേ
ആന്ന് ആന്ന് ആന്ന്
റബർ ആന്നോ
റബ്ബറല്ല സാധാ മരങ്ങള ണ്ടല്ലോ തേക്ക് മാവ്
ആ അല്ല അല്ല വെയില് കിട്ടാൻ വേണ്ടി കൊറച്ചൊന്ന് കോതിക്ക കൊടുക്കാഞ്ഞ എന്താന്ന് വെച്ചേ
ആല്ല കൊറച്ചു കൊതിയെടാ പക്ഷെ പക്ഷെ എല്ല ഒന്നും കോതിയാലും വല്ല്യ വെയിൽ ഇങ്ങോട്ട് കിട്ടുന്നില്ല കോതിണക്കെ പോലും പ്ലാവൊക്കെ നിന്നത് ഫുള്ള് കോതി
ഓ
എന്നിട്ടും വെല് കുറവാ
ഞങ്ങടെ പിന്നെ മൊത്തം വെയ്ലാ
ആഹ് അ മരം ഇല്ല ആ
ചുറ്റിനും വെയ്‌ലാ
വേ വല്യ വെയ്ലില്ല ഇവിടിപ്പ പിന്നേം ഇത്തിരി വെയ്ല് വരാൻ കാര്യം ആ പ്ലാവ് കോതിയത്കൊണ്ട്
ഓ
അയ്ന്റെ അപ്പുറോം ഇപ്പറോം നിന്ന മാവും എല്ലാം കോതിച്ച് പഷെ എന്നാലും വെയ്ല് കുറവാ
ഉം പിന്നെ സിനിമയൊന്നും കണ്ട ഇല്ല്യാ പുതിയത്
ഒന്നും കണ്ടില്ല ഇപ്പൊ ഫോണേ എടുക്കുന്ന കൊറവാ തലവേദന കാരണം
ഓ അത് ശരിയ ഇവിടെ എല്ലാർക്കും പനിയായിര്ന്ന് അച്ഛനും അമ്മയ്ക്കും വല്ല്യ പനിയായ്ര്ന്ന് അമ്മയ്ക്കൊക്കെ ഇങ്ങനെ തലവെ അച്ഛന് തലവേദന ഉണ്ടാർന്ന് പിന്നെ നടുവേദന
ആ ഹ് ഇത് ഇത് രണ്ടും വന്ന് കഴിഞ്ഞാപിന്നെ അടിപൊളിയാ നല്ല സുഖവാ
അയ്യൊഞങ്ങളച്ഛനാന്നെങ്കി ഇരിക്കാനൊന്നും വയ്യാർന്ന് അമ്മയോ അമ്മ കൊറച്ചേരം അടി മക്കളെ ജോലിയും വന്ന് ഇരിക്കും ജോലിയും ഇരിക്കും അങ്ങനെയാര്ന്ന് ഭയങ്കര വേദനയായിര്
ആന്ന് ഞാനരാ ആലോചി എന്റെ ദൈവമേ ത ഇത്റിം എന്റെ ജീവിതത്തി ഇങ്ങനൊര് തലവേന വന്നിട്ടില്ല തലവേദനെന്നൊ ക്കെ പറഞ്ഞഴിഞ്ഞാ അയ്യോ
ആ എനിക്ക് ഈ വൈറൽ ഫീവറിനാ ന്നെല്ലാർക്കും തലവേ ദനേം നടുവേദനേം ഭയങ്കര ദേഹം വേദന
ബോഡി പെയിൻ കൂടുത ആ ശരീരവേദന കൂടുതലാ
ആ ന്നാ ന്ന് ഇവിടപ്പ എനിക്ക് വല്തായിട്ടങ്ങ ന അടിച്ചില്ല അച്ഛനും അമ്മയ്ക്കും അങ്ങ് കൂടുതലായിരുന്ന് ഞാൻ അച്ഛനെ ഒന്ന്കൂട്ടിന് ആശുത്രി കൊണ്ടൊയപ്പത്തേന് എനിക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മൂക്കൊലിപ്പൊക്കെ വന്നെങ്കിലും അങ്ങനെ പനിയായി വലുതായിട്ടടിച്ചില അന്ന ത്തൊരു ദൂസ്ത്തെ ഒരിതേ ഉള്ളാർന്ന് പിന്നങ്ങ് മാറി
ഇവിടെ പക്ഷെ എനിക്ക്യാ ഫസ്റ്റ് പനി വന്നത് ഞാൻ കെടന്നുപോയി ഞാൻ കഴിഞ്ഞിപ്പ എന്റനിയന് പനിയാ അവ അതുംവച്ച് ട്ടാണ് ഗുരുവായൂര് പോയെ ക്ക്‌ന്നത് ഞാൻ പറഞ്ഞയാ പനി മാറിയിട്ടൊക്കെ പോയപ്പോരെ ഇല്യ ഓ വെച്ചൊ കഴിഞ്ഞ ആഴ്ച ഇവർ പ്ലാൻ ചെയ്തതാ
ഓ
അത് നട നടന്നില്ല ആഹ് മാറണ്ടല്ലോന്ന് വ ച്ച് അവനും പോയി പിന്നെ പനി വന്ന് കഴിഞ്ഞാൽ ആശുപത്രി പോകാറില്ല അവൻ
ഓ പനി പിന്നെ വെച്ചോണ്ടിരുന്നാലും ഇങ്ങനെ എൻ്റൊരു കൂട്ടുകാരി ഇതുപൊല്ലേ ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ മരുന്നൊക്കെ തിന്നിയിരുന്നതാണെ ആ കഫം കെട്ടിപ്പോയി കഫം കെട്ടി നി ഓനിയേടെ സ്റ്റേജ് സ്റ്റാർട്ടിങ് ആവാ വായിരുന്ന് അവക്ക് പെട്ടെന്നൊരു ശ്വാസം മു മുട്ടല് വന്ന് ശ്വാസം മുട്ടല് വന്ന് അവക്ക് പനിയൊന്നും ഇല്ലാത്തപ്പം ശ്വാസംമുട്ടല് വന്ന് അങ്ങനെ പോയി ആശുപത്രീ പോയി നോക്കിയപ്പോഴാ മൊത്തം കഫം കെട്ടിക്കിടക്കുവാ
അത് ഇത് വന്നു കഴിഞ്ഞാ ഭയങ്കര പാടാ
ആ ന ഇപ്പൊ അവള് മറ്റേ ഇൻഹേലർ ഉണ്ടല്ലോ അത് അടിക്കുവാ
ദൈവമേ
അത് കൊറച്ചാഴ്ചത്തേക്ക് ഇൻഹേലർ അടിക്കാൻ പറഞ്ഞു കാര്യം അത്രയും കഫായിപ്പോയി കഫം കെട്ടി പ്പോയി അങ്ങനെ ശ്വാസം എടുക്കാനൊക്കെ ഭയങ്ക ബു ദ്ധിമുട്ട് വിമ്മിഷ്ടം ആയി ആ ഉറങ്ങാൻ പ റ്റുന്നില്ല അങ്ങനെ ഇപ്പ ആശുപത്രീലാ
ഇവൻ ഇവന് പിന്നെ വലിയ പനിയായിട്ടില്ല പനിയുടെ ഒരു തുടക്കം പോലെ
അല്ല എന്തേലെ കഫം കഫം വല്ലോം ഉ ണ്ടെങ്കിൽ അങ്ങ് ആശുപത്രി പോവാൻ പറയണം കാര്യം അത് കെട്ടി നിന്നാലാ പിന്നേം വിഷയാവുന്നെ
ഇപ്പോൾ അമ്പലത്തി പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോയി ഞാൻ അമ്മയും പറഞ്ഞെങ്കിൽ പോകുന്നെങ്കിൽ പോ ഇനി കഴിഞ്ഞ ആഴ്ച നോക്കിയിട്ട് നടന്നില്ല പിന്നെ ഈ ആഴ്ച ഇനി അവൻ ഇല്ലന്ന് പറയുമ്പോൾ പിന്നെ ഇനി ചിലപ്പോ ഇനി അടുത്ത ആഴ്ചയല്ലെ മാറ്റി വെക്കും അപ്പൊ പിന്നെ അത് വേണ്ടാന്ന് വ അ പോയതാ
ആ പിന്നെ അവൻ മാത്രം പോവാതിരിക്കുമ്പോഴും വെഷ
ആ വെഷമവാ കയിഞ്ഞാഴ്ചയും എന്തോ രണ്ട് മൂന്നുപേർക്ക് ഒക്കാഞ്ഞോണ്ടാണ് മാറ്റി വെച്ചത്
ഓ അയ് ശെരി ഇവര് കൊട്ടിയൂര് പോവാനൊന്നും പ്ലാൻ ചെയ്തില്ലിയോ?
കൊട്ടിയൂര് പോണോന്ന് ഇങ്ങനെ പറയുന്ന കേ ട്ട് പിന്നെ തെരക്കല്ലിയോ അവിടെ ഭയങ്കര തെരക്ക് അപ്പൊ പിന്നെ പോക്ക് നടക്കു ക്കത്തില്ലാന്ന് പ
രാവിലെ നിന്നാ നമു ക്ക് വൈകുന്നേരവോ രാത്രിയിലോ എങ്ങാണാരിക്കും ക അങ്ങ്.
തൊഴാം അതാ അതുകൊണ്ട് അതുകൊണ്ട് എന്തോ പോന്നില്ലെന്നോ അല്ലെങ്കിൽ. കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ പറയുന്ന കേട്ടു. അടുത്ത മാസം പകുതിവരെ എന്തോ ഇല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞു മ
വിളിക്കാവേ
ഓക്കേ